ഹലോ
ഹലോ കേൾക്കുന്നില്ലേ ക്ലിയറല്ലേ
ആ ക്ലിയറാണ് ക്ലിയറാണ് എന്തൊക്കെണ്ട് നല്ല വിശേഷം എന്താ പരിപാടി
താ ഫുഡൊക്കെ കഴിച്ചിപ്പവടെ വന്ന് കെടക്കാണ് ഇനി കൊർച്ച് ടൈമൊരു ആ ഒരു നാലര വരൊക്കെങ്ങ കെടക്കും പിന്നൊന്നെണീറ്റ് പിന്നിം ഒന്ന് തറവാട്ടിലൊക്കൊന്ന് പോയി അങ്ങനെ മ്മാനെക്കെ കണ്ടങ്ങനെ പോരും
ആ അങ്ങനെ ല്ലെ ഇന്ന് ലീവേരിക്കൂലെ ഞായറൊക്കായെനൊണ്ട് ആ
കളില അവർക്ക് അനിയത്തി കൊളത്ത്പോയിണ് ഓളും ഓളെഫ്രണ്ട്സളൊക്കെ അപ്പൊ ഫ്രെ ആ അപ്പൊ ആ അതെ അപ് ആ അപ്പൊ മോക്കും മോനും പോണംന്നർഞ്ക്കാണ്ട് അവിട്ന്ന് താവും പിന്നാസ് ഇല്ല ഞാൻ സമ്മയ്ച്ചീല്ല നല്ല വെള്ളയ്ക്കെ ആ അതെ അപ്പം ഓലെപ്പി ആ ഓലെ പ്പണ്ട് വടെ അപ്പൊ ഞാൻ പറഞ്ഞയച്ചാല് വേണങ്കില് എന്തേം പറയും വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞയച്ചില പിന്നെ പ്പാണെങ്കില് ഈ കെട്ട് ട്ടി കെട്ക്ക്ന്ന വെള്ളത്തില് കുളിക്കരുത് ന്നങ്ങനെ എട ക്കെടക്ക്ങ്ങനെ കേക്ക്ണല്ലേ ഇപ്പൊരു അസുഖം ണ്ടല്ലോ ആ ആ ഒരു മ ആ മസ്ജ ഞാന് ഞാന്ന്ന്ട്ട് ഓളോട് പർഞട്ക്കും ഇപ്പ കൊർച്ചായ്ട്ട് രണ്ട് മൂന്നായ്ച്ചായ്ട്ട് ഓൽക്ക്പ്പൊര് കുളിക്കാ പോല
ആ അതെ മക്കളല്ലേ അങ്ങനെ അങ്ങട്ടും ഇങ്ങോട്ടൊന്നും പറഞ്ഞ
ആ വെല്യോള് ചേർന്ന് അനിയത്തി ഓളോ ഫ്രണ്ട്സൊക്കെ ണ്ട് ഇവടെ അട്ത്ത്
ആ അപ്പൊ ഒരുമിച്ച് അങ്ങനെ പോണേരിക്കൂല്ലേ അല്ല അനിയത്തി അവിടെണോ നിക്ക് ക്കല്
ആ ഓള് വടെ നിക്കല് ഓള് സ്കൂൾവടെടുത്തായിട്ടേ സ്കൂള് - -
സ്കൂൾക്ക് പോവാന് അങ്ങോട്ട് പോവാന് സുഖായിരിക്കും ലെ ഉം എ ഹെ അങ്ങനെ നിക്കൂല്ലെ ഒറ്റ വീടേരിക്കും ആ അതൊണ്ട് കൊയ്പ്പല്ല ആ ഞങ്ങളും താത്തന്റെ വീട്ട് ക്കൊക്കെ അങ്ങനെ പോവല്ണ്ട് ഒറ്റ വീടാകുമ്പോ നമ്മക്ക് കൊഴപ്പല്ലല്ലോ താത്താരും അളിയ
ആ അതെ ആ ഇവര് ഞാൻ തറവാട്ടിലായെ തറവാട്ടിലായന്നേണ്ടനി ത്തി വെര്ല്ണ്ട് ഓല് വ ആ അല്ലാണ്ടോനിക്കും അങ്ങനെ അവടെ അവടെ മ്മൊര് പാവാണ് ഞാൻ പ്പൊ പിന്നെ മ്മാക്ക് പിന്നെ പ്രശ്നൊന്നുല്ലാത്തോണ്ട് ആ പിന്നെഞാ ഞാനാണെങ്കി അങ്ങനെ അവരെ വിളിക്കും ചെയ്യും ഓല് വെരും ചെയ്യും ചെറുതായന്നൊക്കെ അന്ന് തറവാട്ടില് ചെ വേറെ ചെറിയൊരു റൂമ്ണ്ടായിന്ന്ന് മൂന്ന് റൂമേനി അപ്പൊ ഞങ്ങളെ റൂമും മ്മാക്കും പ്പാക്കും ഒരു റൂമും പിന്നെ ചെറിയൊരു വേറൊരു റൂമുണ്ടയ്നി അ പ്പ അവടെക്കെ കെട്ക്കോല് ആ അവടെങ്ങനെ കെടക്കും രെസേന്നു ഇപ് ഇപ്പോല്ങ്ങനെ പറയും ഇപ്പത് ആലോയ്ച്ചിട്ട് ഞങ്ങക്ക് മടി മടിയാവാന്ന് പറയും ആ അതെ അതെ അതെ ആ ആ ന്ന്ട്ട് ആ ന്ന് അതെ അതെ ന്ന്ട്ടോല് പറയും തറവാട്ടിലൊക്കെ വന്ന് നിന്നീല്ലോ ഞങ്ങള്ർഞാണ്ട് ഓൽക്ക് മ ട്യ ന്ന്ട്ട് ആലോയ്ക്കുമ്പോ ആ അതെ അത് ഞാൻ വിളി ഞാൻ വിളിക്കും ചെയ്യും ആ ഇൻക്കും അത്ര അന്തല്ല അ ഞാനോലെ വിളിക്കും ചെയ്യും ഓല് വെരും ചെയ്യും ഇൻക്ക് അ ഇൻക്കെന്താച്ച മക്കള് ചെറുതല്ലേ അപ്പൊ ഓല് വെന്നാല് വല് ഒന്ന് നോ ക്കാനൊക്കെന്നോല്ണ്ടാവല്ലോ വിചാരിച്ചിട്ടേ ഒരു ആ അതെ അതെ ആ അപ്പോ അപോല് പറയും പ്പ കൊളം കൊർച്ചങ്ങോട്ട് പോവണം ന്ന്ട്ട് ഞാൻ പറയും നല്ല ആയണ്ട് പ്പോള് പറയും പിന്നെ കെട്ടി കെട് ക്ക്ണ വെള്ളന്നല്ല അത് ഒഴുക്കൊക്കെണ്ട്
ഒഴുക്ക്ള്ളതായിരിക്കുല്ലേ അതന്നെ ഈ ഈച്ചൻ കൊതു കൊതുകിന്റെ അതും ഒക്കെ കൂടി ആവുമ്പോളേ
ഓലിപ്പളൊന്നും വെര്ലോല് കൊറേ ടൈമ്കഴിഞ്ഞിട്ട് ഓല് നാലഞ്ചആൾക്കാരുണ്ട് എന്നിട്ട് ഓക്കാണെങ്കിൽ ആഹ് കഴി കഴിഞ്ഞ ആഴ്ച്ചിം പോയിട്ട്ണ്ട് ഇപ്രാവശ്യ ഇപ്പ അങ്ങനെന്നെ കുറച്ച് കുറച്ച് മുമ്പ്ണ്ട്ങ്ങനെ ഫോംവിളി ക്കുന്നവര് ആ പിന്നെ ഓ ആ അത്യാവശ്യം ഉള്ളൂ ഞാ ഞാൻതേ കണ്ടില്ല ഇവടെ അടു ത്താന്നൊക്കെ പർഞ് പക്ഷേ ഞാ കണ്ടീയില്ല ഓ ഞാഓളോട് പറയും
ഇരിക്കുലേ
പാടത്താണ് ന്നട്ട് ഓക്ക് നീന്തൊന്നു അ അറീല പക്ഷ പോണം നല്ലൊക്കേണ് പക്ഷെ തോട്ട്ന്നൊക്കേണ് നീന്തപഠിക്കാ പേ മറ്റെ ട്ടിലമ്മക്ക് വല്യ ഇതില്ല ആ ആയല്ല തോട്ട ട്ട്ല് തോട്ർഞര ഞാനൊക്കെ ആ ഞാനൊക്ക കൊൾത്തന്നെട്ടാ പഠിച്ചതൊക്കെ
ഏഹ് ഇൻക്ക് നീന്താനന്നെ അറിയില്ല ആ പണ്ട്മ്മന്റോട്ന്ന ഒരാളങ്ങ നീന്തം പഠിപ്പിച്ചരാനുംവേണ്ടി നമ്മളെ കൊള ത്ത്ക്കണ്ട് ഉന്തിടലൊക്കെണ്ടായിനി ന്നട്ട് അതിലൊക്കെ പേടി ട്രോമക്കെ വന്നപ്പോ നീന്താനും അറിയില്ല ആ നീന്താറിയോങ്ങക്ക്
ക്ക്ണൊതൊക്കെ ഓ ഇൻക്ക് നന്നായി നന്നായിട്ട് അറിയ ഞാനൊക്കെ വല്യ കൊൾത്ത്ന്ന് ഇവിടത്തെ ഇപ്പൊ ഇവര് പോയാ അതു പോലത്തെ കൊളൊന്നുല്ല വല്യ പഞ്ചാ യത്ത്കൊളണ്ടാവല്ലോ ആ അന്നൊക്കെ നല്ലോ നീന്തേര്ന്നു ഞാനൊക്കെ ഈ അക്കരന്ന് ഇക്കരെ പോയിട്ട് അങ്ങനെയൊക്കെ അതേപോലെ ഞങ്ങൾ മത് സരം നടത്തും എല്ലാരുംകൂടെ ഞങ്ങളയ്ന് ഒരുപാട് ഫ്രണ്ട്സൾണ്ടായിനി അന്ന് ഫോണൊന്നുല്ലല്ലോ ആഹ് ആഹ് അതോണ്ട് അതെ അന്ന് കുളിക്കാൻപോവ കുളിക്കാൻ എവിടെ സ്ഥലന്ന് നോക്കി നടക്കല ഞങ്ങൾക്ക് എന്തായ്നി കൊറേദൂരം ക്ക് പോയിട്ട് അമ്പലകൊളംന്നക്കർഞ സ്ഥലണ്ട് അവിടെ വരെ ഞങ്ങള് പോവേനി ആ നല്ലരസേന അവിടൊക്കെ നന്നായിട്ട് നീന്തക്ക
ആഹ് ഞാങ്ങ് നീന്താറില്ല പിന്നെ ഇമ്മന്റോടെണ്ട് അത്യാവശ്യം കൊളും കാര്യ ങ്ങളൊക്കെ അവിട്ന്ന് ഇമ്മച്ച്ങ്ങനെ ഇടക്ക് പഠിപ്പിച്ചൊക്കെതരും നീന്താനുംതിനൊ ക്കെ പക്ഷെ എന്നാലും നമ്മള് പഠിച്ചില്ല അതന്നെ പഠിക്കണംന്നുണ്ട് ഞങ്ങളവിടെ കൊളല്ലാത്തനോണ്ട് പിന്നെ അങ്ങാടിക്കോണം അവിടെണെങ്കിൽ എല്ലാരും കൂടി ചുറ്റുംകൂടി
ഞങ്ങളൊക്കെ അങ്ങനെന്നേനി ഞങ്ങളൊക്കെ അങ്ങാടി ഭാത്ത്ള്ള അവിടെള്ള പക്ഷെ അന്ന് പ്രശ് ശ്നല്ല ആ അന്ന് അതൊന്നും പ്രശ്നല്ല അന്ന് എല്ലാ ഭാഗത്ത്ന്നും വരും തോട് അങ്ങാടി അങ്ങാടിന്റെ അട്ത്ത്ള്ള അങ്ങാടിന്റെ അട്ത്ത്ള്ള തോ ട്ട്ല് വരെ ഞങ്ങളൊക്കെ എത്തിണ് കുളിക്കാന് അന്നൊന്നത്ര പ്ര അത്ര നമ്മള് മൈ ക്കുന്നില്ല അതങ്ങനെ അങ്ങാടിയാണിത് ഒന്നും അന്ന് കളിക്കണം ആ ഒരു സൊയല് മാത്രഉള്ളൂ
ക്കാൻമെ ആൾക്കാരേകാര നമുക്ക് പോവാം മടേക്കാരെ അങ്ങനെ നോക്കിയും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്ക
പോകൂല്ല അങ്ങനെ ഇപ്പൊ പിന്നെ റിസോർട്ടിലൊക്കെ പോവാ അവ്ട്ന്ന് ആ വെള്ളത്തിലൊന്ന്ങ്ങനെ കളിക്കാന്നല്ലാതെ എല്ലാതൊന്നും നമ്മള ആരു വിടൂല
മറ്റെങ്ങനൊക്കെണ്ടല്ലോ ആ അതാണ് മടിയാണ് നമുക്ക് എല്ലാരും കൂടി ഇങ്ങനെ നോ ക്കി തൊക്കെ ആക്കി നിക്കുമ്പോളെ അല്ലെങ്കിപിന്നെ പെണ്ണുങ്ങള് മാത്രള്ളത് ഇല്ല തീരെ പഠി ച്ചീല്ല ഇമ്മച്ചിങ്ങനെ പഠിപ്പിച്ചെരെണ്ടായിനി അത് നമ്മുടെ ഇമ്മന്റോട്ത്ത കൊള ത്ത്ന്ന് പക്ഷെന്നാലും പഠിച്ചീല്ല ഞാന് ഉം പഠിക്കണന്നുണ്ട്
സ്ഥൽത്ത്നിന്നാണ്ട് കൊറേച്ചങ്ങനെ പഠിച്ചാമതി ഒന്ന് കൈ ആ കയ്യൂതൊക്കെ ഇട്ടാണ്ട്ങ്ങനെ ഒന്ന് അടിച്ച്ങ്ങനെ പക്ഷെ നമ്മുക്ക്തിനുള്ളരു ധൈര്യം വേണം
ചാ നോക്കീട്ട് ഞാൻ മുങ്ങിപ്പോയി അയ്ല് ഇക്കൊരു ട്രോമായി കാരണം വെള്ളത്തിന്റെ അടീകണ്ട് പോയി പിന്നെ ആരെേലും വന്ന് പൊക്കുമ്പളേ പൊങ്ങൊള്ളൂ അപ്പൊരു പേടി വന്നിട്ടേ അങ്ങനെ ഒരു ടെൻഷൻയിന് പിന്നെ
പക്ഷെ ഞങ്ങളെ ഫ്രണ്ട്സൽ എല്ലരും കൂടെ പോയാ ആഹ് പക്ഷെ എങ്ങനെ പഠിച്ചെ എന്നുള്ള ഓർമ്മയൊന്നും എനിക്കില്ല ആഹ് ഇൻക്കാ എന്നെ പഠിപ്പിച്ചത് അതൊന്നും ഇൻക്ക് ഓർമ്മല്ലട്ട് പക്ഷെ ഞാൻ ക്കറിയ നീന്തൻക്കറിയ ഞാൻ ഇങ്ങനെ കൊള്ത്ത് പോയതും അതെ അതോണ്ടാണ് ആഹ് അതെ അതെ അതന്നെ. ആഹ് ഞങ്ങള് അക്കരന്ന് ഇക്കരക്കൊക്കെ നീന്തുമ്പോ നീന്തറുമ്പോ അത്യാവശ്യം നീന്താനൊക്കെ അറിയ ഇൻക്ക്. അല്ല അതൊക്കെ ഇൻക്ക് നല്ല ഓർമണ്ട് പക്ഷെ കാരാ ഇന്നെ പഠപ്പിച്ചന്നെ അതൊന്നും ഇൻക്ക് ഓർമ്മല്ല ഇനിയിപ്പോ എല്ല ഇനി സ്വന്തായിട്ട് പഠിച്ചതാണോ അതും അറിയില്ല. ഏതായാലും ആഹ്
തില അങ്ങനെ പട് ച്ചതെക്കൾ നമ്മളങ്ങനെ ഡെയിലി ഒക്കെ പോവാണെങ്കിൽ പഠിക്കുവല്ലോ എന്തായലും സ്വാഭാവികായിട്ട്
ആദ്യ ആദ്യം തോട്ടിലൊക്കെനി പോവല് തോട്ടിലു അത്യാവശ്യം വള്ളം ണ്ടാവല്ലോ ആഹ് ഞങ്ങള് അന്ന് ആഹ് സുഖ സുഖന്നറഞ്ഞാല് ആണ് തോട്ടില് എന്നാല് ഇങ്ങനെ ഒര്ത് കെട്ട് ട്ടും നമ്മള് എന്താ വാഴന്റെ അതും അങ്ങനെ എല്ല കൂടെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടും എന്നിട്ട് അവിടെ അപ്പോ അടെ അത്യാവശ്യം വള്ള ആകും അവിടെ കെട്ടിങ്ങനെ കെടക്കുമ്പോ ഇങ്ങനെ ഒലി ഒൽച്ച് പോവാതെ നമുക്ക് നീന്ത പടിക്കാൻ തക്കത്തില് അതെയ ആഹ് അപ്പൊ കൊർച്ച് സ്ഥല നല്ല വെള്ളം കെട്ടി കെട്ടിയെടുക്കൂ എന്നിട്ട് ആ വെള്ളത്തിലാണ് ഞങ്ങളൊക്കെ ആഹ് നീന്തി പഠിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് പ പഠിച്ചതാന്ന് എനിക്ക് തോന്നണേ അല്ല ഫസ്റ്റന്നെ ഞാ കൊളത്തില് പോയിട്ടൊന്നല്ല പഠിച്ചത് അങ്ങന അപ്പൊ അത്യാവശ്യം വെള്ളം വല്ലാതെ തോട് തോടിങ്ങനെ പിന്നെ ഒൽച്ച് പോവുമ്പൊ അത്രണ്ടാവ
അതാണ് ചെറിയ ഇതിയിൽ നിന്ന് പഠിച്ചാ മതി ഇന്നട്ട് പിന്നെ വലിയതിക്കൊക്കെ ഇതായാൽ മതി. ചെർതിലന്നെ ഇരുന്നു ഇങ്ങനെ ഉം. മക്കൾക്കൊക്കെ അറിയോ നീന്താൻ
ഇല്ലല്ല ഞാൻ മോന് ഇതേപോലെ ഇവിടെ അടുത്തൊരു ഇവിടെ അടുത്തൊരു തോടുണ്ട് മോന് പിന്നെ അപ്പൊ ഓന ആഹ് ഓന ഇടക്ക് പോ ഓന ശരിക്ക ആയിട്ടൊന്നുല്ല ഓന് എന്നോട് പറിം ഞാങ്ങ കയ്യൊക്കെ വെച്ച്ങ്ങനെ ആ ക്കി നോക്കുന്നറി. അല്ലാതെ ശരിക്കൊന്നും പഠിച്ചിട്ടൊന്നില്ലാ ആഹ് ഞ് ഓന് ഇപ്പ തേയ് ഇതേപോലെങ്ങനെ സ്ഥിരായിട്ടിങ്ങനെ പോകുമ്പേയ് അപ്പൊ ഓല്ക്ക് ഒരു ഐഡിയ കിട്ടും ഇത് എൻ എന്താ എങ്ങനെയ എന്നൊക്കെയ ഉള്ളേ ആഹ് ഞമ്മള് ആഹ് ഞമ്മള് പെട് അതെ എന്നുങ്ങനെ ആഹ് അതെ ആഹ് അതാണ് എപ്പ എങ്കിലും പോയാണ്ട് പെട്ടെന്ന് കൊൾത്‌ക്ക് ചാടിട്ടൊന്നും കാര്യല്ല അപ്പൊ പഠിച്ച അങ്ങനെ നോക്കിട്ട് നമ്മുക്ക് കാര്യല്ല അങ്ങെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തോട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. അതെ തോടാണ് ഏ റ്റും നല്ലത് ട്ടോ. ഈ കൊൾത്തിനാട്ടിലൊക്കെ തോട്ടിലിങ്ങനെ കെട്ടികെട് അങ്ങനാ
ആഹ് ഞാ ഇങ്ങനെ നേരെ ഇങ്ങെ പോ
ആ അതെ അതെ അവിന്നെ ഓങ്ങനെ നമുക്കൊ ച്ച് പോക അങ്ങൻത്തെ പേടിയൊന്നുല്ലല്ലോ അത്യാവശ്യം വള്ള അത് പിന്നെ നമക്
പിന്നെ മഴക്കാലത്തൊന്നും നീന്ത പഠിച്ചാതക്കണ നല്ലേ കാരണം മഴക്കാലത്ത് സ്ഥല ചെലെ സ്ഥലത്ത് ഭയങ്കര ഒഴുക്കും ആ മറ്റേ വട്ടത്തിലുള്ള അയിനെന്തോ പറയണ്ടയിനല്ലോ
ആഹ് അത് തോടും ഒക്കെ കണക്കന്നെട്ടോ ഭയങ്കര ചുയൊക്കെ ഉണ്ടാവും ഞങ്ങളവടെ ഒരു എളൻമെന്റെ എള ച് ചെർതേനി ഓനങ്ങനെ തോട്ടിൽ പോയിട്ടാ മരിച്ചത്. ഒരു ആഹ് ബൈ ആഹ് ഈയൊര് മേയ് ഈ ഒരു ടൈമിന് ഏതാ പോര കുറച്ച് വർഷ ആയിപ്പോ അത്
ആഹ് അതാണ് നമുക്ക് പേടിയാണ് അങ്ങനെയൊക്കെ ആവുമ്പേ ആ ടൈമിലൊക് ക്കെ നല്ല മഴയ ഇപ്പപ്പാണ് പിന്നെ മഴ കൊർഞ്ഞെ ഇക്കൊല്ലം നമ്മക്ക് വല്ലാതെ കിട്ടിയില്ല
തോട് എന്നൊക്കെ പറഞ്ഞാല് ഓൽക്കക്ക് ഓലെ നേരെ മുന്നുള്ള തോടാ. ആ തോട പ്പ്ന്നാപ്പത് സംഭവിച്ചത്. ഓന് ഓന്റെ നേരെമുന്ന്ന്ന് ആഹ് ചെക്കന്മാരെല്ലാരും കൂടെ പോയി ഓ നേരെ വീ ട്ട്ന്റെ മുന്ന്ന്ന് ചാടീട്ട് കൊറേ ദൂരങ്ങനെ ഓല്തന്നെ നല്ല രസായിട്ട് നീ നീന്തിപോയതാ പിന്നെതേപോലെ പിന്നെ കൊർച്ച് വീതിള്ള ആഹ് വീതിള്ള തോടിണ്ടാവുല്ലോ നല്ല കൊറച്ചത്ള്ള വീതിള്ള ഉണ്ടാവും അങ്ങനെ പലേ ഇതിലും ആയിരി ക്കല്ലോ എന്നാ നല്ലവീതിള്ള ഒര് പോയനെപോലെ നല്ലവീതിള്ളോര് സ്ഥലണ്ട് അവ്ട്ന്ന് ഓന് എന്തോരു പിന്നെ ഒരു ഇതൊക്കെ ഇണ്ട സ്ഥലണ്ടാവുല്ലോ കാ കാലും അങ്ങനത്തൊക്കെ ഒണ്ടാവൂലോ ഓരോ സ്ഥൽത്ത് ഏയ് അയിന്റെ എടേ കൂടെന്ന് പോയതാന്ന് തോനുന്നു പിന്നെ ഓ അവ്ട്ന്ന് പൊന്തീല്ല പിന്നെ കൊറേ ദൂരെ പോയി
അതാണ് പേടിയാണ് നമുക്ക് ഈ നേരത്തില് ഇതാക്കുമ്പോ ആഹ് അങ്ങനെ ആലോയിക്കുമ്പം ഇങ്ങനെ പഠിക്കാനോ ഇതിനൊന്നും പോവാനും തോന്നൂല്ല നമ്മ
ആഹ് അതാണ് ഓരോന്ന് കേൾക്കുമ്പം നമ്മക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പ അത് അങ്ങനെ ആലോയി അത് അങ്ങനെ നിന്നാലാണ് നമുക്ക് ഒന്നും നടക്കൂല്ല അതാള്ളത് അതെ അതെലെ അതെ വെരാ വെരുംപോലെ വെ ആഹ് എന്നാല് പിന്നെ
ശരി എന്നാ ആ ഓക്കെ ഓക്കെ ശരി ഉം ഓക്കെ